കേക്കില്ലേ?
ആഹാ കേക്ക്ണ്ട് തൂടി കഴിഞ്ഞിട്ട് കഴിക്കാട്ടോ.
ആഹ് അഅ് സീൻല്ല പ്പൊ ഞാൻ ത്ര നേരായില്ലെ
ഉം ഉ ഉ അതല്ലേ ഇനി കൊറച്ച് കഴിഞ്ഞേ ഞാൻ അന്നെ മറക്കുള്ളു
ഏ
അപ്പൊ പിന്നെ ആദ്യം മൊതല് ചോദിക്കേണ്ടി വരും കൊറച്ച് കഴിഞ്ഞാ ഞാൻ തന്നെ മറക്കുള്ളതാണെ അല്ലേ കണക്ക് ചോറ് തിന്നാൻ സമയം തരാർന്നു
അതൊന്നും കൊഴപ്പല്ല
ഉം ഉം എന്നാലും ഒരു ചെറിയൊരു വെശപ്പ്ല്ലേ
ഏയ് അങ്ങനൊന്നുല്ല അതൊക്കെ
മ്ഹ് മ്ഹ്
ഇനിപ്പൊ തിന്നൊന്നുല്ല ഇനിയിപ്പ കൊറച്ച് തിന്നൊള്ളു നേരം ഇതായതെ
മ്ഹ് വേറെന്താ എന്നിട്ട്
ചെടിയുണ്ടോ ചെടി വീട്ടില് അന്റെ വീട്ടില് ചെടി
അങ്ങനത്തെ നമുക്കില്ല ഉം
ച്ച ക്കറിയില്ല
പച്ചക്കറി ആയിട്ട് ഉം ഉം അങ്ങനത്തൊന്നുല്ലാ
ഉം അന്റെ ഉമ്മ ഇണ്ടാക്കൂല
ഇമ്മ ഒന്നും അങ്ങനെ കുഴിച്ചിടൂല
ഉം അവിടത്തെ ഉമ്മാക്കുള്ള കൊറച്ചില്ലേ
അവിടുത്തെ ഉമ്മാക്ക് കുഴിച്ചിടും പച്ചക്കറി അവിടെ മേലെ ചെടികളൊക്കെ നാത്തൂനൊക്കെ ഏഹ് കുയിച്ചിടും
അയ് ശെരി നാത്തൂന്മാര് എത്രെണ്ണാ
നാത്തൂൻ ഒന്നന്നെ ഉള്ളു
അതെ ആഹ് ആഹ് ഉം എന്റെ മാപ്പളേണ് മൂത്തത്
ആഹ് മൂത്തത്
മ്ഹ് പിന്നെ
പിന്നെ എവിടത്തെ വീട്ടിലന്നെ
ഞാൻ ഭർത്താവിന്റെ വീട്ടിലാണേ
ഉം
ഞാൻ എപ്പളൊന്നും അങ്ങന പോകലില്ല കുട്ടികളൊക്കെ സ്കൂൾക്കും മദ്റസക്കക്കും ഒക്കെ ആക്കിയ കുട്ട്യളല്ലേ അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നലേ നേരം നേരം വൈകിയാല് ഹാജർ മൊടങ്ങൂലേ രണ്ട് ബസ്സ് കേറണം
ആഹ്
മ്ഹ് പിന്നെ
പിന്നെ
മ്ഹ് ഹ്
എന്താണ്ട് ചായക്ക് സ്പെഷ്യല്
എന്ത് ചായക്കോ?
മ്ഹ്
ഷ്യൽ സ്പെഷ്യലൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ലേ മീറ്റിങ്ങിന് പോയിട്ട് ബിസ്കറ്റ് കിട്ടീന്ന് കടിയൊക്കെ ഇണ്ടാക്കല്‌ണ്ട് ഞാനേ പൂവട അങ്ങനെ മക്കള് ഞ്ഞ്‌ ചോറ് കൊടുക്ക
വൈന്നാരോ?
ഉം ആഹ് അവരങ്ങനെ കു കഴിക്കൊന്നുല്ല. അവര് വന്ന ചായ കുടിച്ചാ കുടിച്ചു. ന്നാ അന്ന് റസ്ക് കഴിച്ചു അർഞ്ഞു. ഞാ മീറ്റിങ്ങിനോയ്ക്കല്ലാന്നോ ഇവടെ മ്മ ഇമ്മണ്ടാർന്നു ഇമ്മ റസ്ക്കും ചായിം കൊടുത്ത്ക്ക്ണു. അല്ലാന്ന്ണ്ടെങ്കി ചായ കുടിച്ചാ കുടിച്ചു. ഓരങ്ങനെ ബേഗ് കൊണ്ടന്ന് വെച്ചിട്ട് ഡ്രസ്സ് മാറ്റാ ഓടും കളിക്കാന്.
ആഹ് അപ്പൊന്നെ ചായൊന്നും മാണ്ടിര്ല്ല.
ഏയ് ചായൊന്നും വേണ്ട ഞാൻ ചെലേപ്പോ മൂട് ശരിയാണ്ന്ന്ണ്ടെങ്കി ചോറൊക്കെ കൊട്ത്തു വിടും. ചെലേപ്പം ഒര് കളീച്ചിട്ടാര്ക്കും വരാ.
ഉം ഇനിയിപ്പോ കാളിയന്നിട്ട് എന്തേ മാണ്ടി വരോപ്പൊ?
എന്ത് ആഹ് കളി കളി ളി കയ്ഞ്ഞ് വരുമ്പം മഗ്‌രിബ് ബാങ്ക് കൊട്ക്ക്ണെന്നെ കണക്ക് അപ്പം നേരെ കുളിച്ച് നിസ്കരിച്ച ആ ദ്യം ചോറ്ന്ന ന്നിട്ട്ള്ളൂ പഠിപ്പ്.
ആഹ്
അങ്ങനെക്കെയാണ്. ബാഗൊന്നും ശരിക്കും കൊണ്ടന്ന് വെക്കാനൊന്ന് അവർ ക്ക് നേരണ്ടാവൂല ബേഗൊക്കെ ഒര റ്റ ഏറാ അങ്ങനൊക്കെയാണ് അവരൊ കാര്യം പിന്നെ അല്ലാ ഇവിടെ എടുത്തിരി ക്കണം ന്ന്ണ്ടെങ്കി ഫോണാണ് കൊടുത്താ ഇത്ര നല്ല കുട്ട്യാള് വേറെ എവിടിംണ്ടാവൂല്ല.
ഫോൺ മതി മതിയല്ലാം പിന്നെല്ലാർക്കും.
ആഹ് ഫോണാണ്ട് കൊടുത്താണ്ടല്ലോ ആ കുട്ട്യാള് അവിടെ ഇണ്ട്ന്നന്നെ അറിയില്ല. അമ്മാരി കുട്ട്യേളാ ഉം ഉം അയ്ന് പ്പൊ ഫോൺ വാണ്ടേ
ഫോൺ വാണ്ടേ പ്പൊ ഞമ്മക്കന്നെ ഒഴിവില്ലല്ലോ.
അതന്നെ ഇതെല്ലേ കോലം ചോറ്ന്നാതെ ഫോൺ വിൾച്ച്ണ ആൾക്കാരാ ഓരോരുത്തര്
ആഹ് ഞാൻ ഇന്ന് മാത്രം ഇങ്ങനെ ആയതാണ്.
അതെ അത് സാര്ല്ല.
ഞാനും അങ്ങനെ നോക്കിട്ടൊന്നുംല്ല അമ്മായി ഇങ്ങനെ പർഞ്ഞു
ആഹ് ഞാനും അത് തന്നെയാണ് ഞാന് ത ത്ര വല്ല്യ കാര്യക്കി ഇട്ത്ത്ട്ട്ണ്ടാര്ന്നില്ലേ അപ്പ എല്ലാരും ഇത്ങ്ങനെ പറയണ കേട്ടപ്പേ
ആഹ് അപ്പൊ ഞാനൊന്ന് താക്കിയതാണ്. ഇന്നലെ ലാസ്റ്റ് പർഞ്ഞെ അപ്പൊ ഇന്നലെ ഇങ്ങനെ നോക്കി അയ്ച്ച് പിന്നെ കിട്ടീല്ല.
ഉം
ഞാനും ന്റെ കസിനും ഓളുംണ്ട്തില് അപ്പൊ ഞങ്ങള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങട്ടും വിൾച്ച്
ആഹ് പിന്നെ ഞാനും ന്റെ വേറൊരു കൂട്ടുകാര്ത്തിണ്ട്. ഇതില് ഞാള് രണ്ടാളും അങ്ങടു ഇങ്ങടും
ചിരി വെരാ
അയ് ശരി ഞങ്ങള് രണ്ടാളും പിന്നെ സാധാ പറയണ പോലെ അങ്ങനെ വർത്താനം പറയും ഞാൻ എടക്കോളോട് ചോയിച്ച് എടീ കുറ്റം പറയാൻ പറ്റുവോന്ന് വെറുതെ ചോയിക്കാണ് അപ്പം ഓള് പറയും ആഹ് കുറ്റം പറയാൻ പറ്റും കുറ്റം പറഞ്ഞാ കൂടുതല് പൈസട്ടുന്ന്
ഞമ്മളെ വർത്താനത്തിനനുരിച്ച് അങ്ങനെയാണ്
ഇനി എന്ത്
അങ്ങനെ ഇന്നിപ്പ ഇങ്ങനെ നേരം കണക്കായി ഇന്ന് പണി എടുത്തത് തന്നെ ഒരു ഒന്നരക്കായി ഒരു മണി ഒന്നര ഒക്കെ ആയിന്
ഏഹ് ശരി
പിന്നെ അങ്ങനെ അങ്ങനെ നീങ്ങി നീങ്ങി
ഉം പിന്നെ ടൈമ് ടൈമ് ഇജ്ജ് നോക്കൂലേ
ആഹ് ഞാൻ നോക്കും
ആഹ് എനിക്ക് ഞാൻ വർത്താനം പറയണേന്റെ എടേല് ലോക്കാവ്ണണ്ട് ഫോണെ
ആഹ് ഫോണ് ഓഫ് ആവണണ്ട്
ലോക്കാ ആഹ് ലോക്കാവ്ന്ന് പിന്നെ ഞാൻ ലോക്ക് തൊറക്കാൻ നിക്കുമ്പോ ഇജ്ജ് പറയണ എൻക്ക് കേക്കണില്ലാ എന്താണ് അറിയില്ല ഇത് കയ്യട്ടെ എന്നിട്ട് വിളിച്ചാ ഉം
ഫോണ് ഇങ്ങനെ ഓഫാകും സ്ക്രീന് അപ്പൊ പിന്നെ ലോക്ക് തൊറക്കണം അപ്പോത്ത് നമ്മക്ക് ഇങ്ങനെ എടുക്കുമ്പോ നമ്മക്ക് കേക്കൂല്ലാ
ഇപ്പം ഞാൻ ലോക്ക് തൊറക്കാൻ ഇങ്ങനെ നിക്കുമ്പോ ഇജ്ജ് അവിടന്ന് എന്തെലും പറയ്ണ്ടാച്ചാ കേക്കണില്ല
ആഹ് ഞാനിങ്ങനെ സ്ക്രീന് മ്മെ പിടിച്ച്ക്കലാ
ആഹ് ഞാന് അങ്ങനെ പിടിച്ചിക്കലാ ഇപ്പ ഞാൻ വർത്താനത്തില് വല്ലാതെ അടിപൊളി സാ ആളെല്ലാം കിട്ടിക്കണ് സംസാരിക്കാൻ അപ്പൊ ഓർമ്മല്ലാം വന്ന് വിട്ടുപോയി മറ്റതേ ഭാഷ അറിയാത്തവരെക്കെ കൊറച്ച് ശൈലി മാറ്റ് മറ്റുള്ളവരൊക്കെ ആണെങ്കിലേ ആഹ് ശൈലി മാറ്റള്ളവരാണെന്നുണ്ടെങ്കില്ണ്ടല്ലോ ഞാന് സമയ എത്രയായി വേം വേം ഇങ്ങെനെ നോക്കിക്കൊണ്ടരെ ഇരിക്കും അത് ആയച്ചന്നിട്ട് നിർത്താലോന്ന് കരുതീട്ട്
ഇനിക്ക് ഇതുവരെ അങ്ങനെ കിട്ടീട്ടില്ലാ ഞാനങ്ങ് അങ്ങനെ നോക്കിയിറ്റില്ലാ ശരിക്ക്
ഉം ഉം അല്ല ഞമ്മളോട് വർത്താനം പറമ്പോ ആര്ക്കും മോ മോ എന്താ ഇതായിട്ടുള്ള സംസാരൊന്നും അല്ല അഹ് അവരെ രീതിയാവും അങ്ങൻത്
ഓലെ രീതി അങ്ങനെയാണ് നമ്മക്ക്
ഉം നമ്മള് ഉം ഉം ഇത് ഞമ്മക്ക് ഭാഷ കേട്ടാ തന്നെ അറിയേ ഏത് ജില്ലേണ് എന്ത് ഇത് ഏതാന്നൊക്കെ ഏതാന്ന്
ചെലോലത് കേട്ടാങ്ങനെ മനസിലാകും
ഉം
നമുക്ക് പിന്നെ പറയാൻ പറ്റൂലല്ലേ
പിന്നെ വേറെന്താ ഇപ്പ ഇപ്പന്താ ജോലി
ഇ ഇപ്പി ഗൾഫിലെന്നെ
അതെ താത്താരുണ്ടോ താത്താര്
പല്ലോ പൈനാറ് കൊല്ലൊക്കായി. മൊ താത്താരില്ല ഞാൻ തന്നെയുള്ളൂ പെൺ പെണ്ണായിട്ട്.
എന്ത്
ഞാൻ തന്നെയുള്ളൂ പെണ്ണായിട്ട് പിന്നെ ഏട്ട നാള്ളത്പിന്നെ ഒരനിയനും. അവൊടി അങ്ങനെന്നെ ഒര് എളച്ചനും ഒര് അളച്ചനും
ആഹ് ഞാൻ ലോക്കൂ അതെയ ആഹ് ആങ്ങളാരത്രണ?
ആ്ങ്ങളാര ഒന്ന് ഒന്നനീയനാണ് ഒന്ന് ഒന്നേട്ട നാണ് ആണ് ഒന്ന് വലുതാണ് മറ്റേ ചെറുതാണ് ഞാൻ നടുത്തതാണ്.
ആഹ് പിന്നെ വേറെന്താ എന്നിട്ടിന്നെന്താ കൂട്ടാനന്ന് അറിഞ്ഞോ
ഉം കൂട്ടാന് മീനുണ്ട്.
അതെ ആഹ് ഉം ഉച്ചക്കും അയന്നെ ഉണ്ടാവോ
വൈന്നാ ഉണ്ടാവും അയിന് വൈന്ന ഉ രാത്രി ആർക്കങ്ങനെ ചോറ് വാണ്ട. ഇമ്മേനെ തിന്നള്ളൂ അ വല്യോളും തിന്നൂല ഏഹ് എന്തേ വേറെ എന്തെങ്കിലൊ
ആഹ് ന്നാമതി ഉം ഉം ആഹ്
ഏട്ടനും വേണ്ടേരില്ല രാത്രി ഫുഡ് ഇൻക്കും വേണ്ടരില്ല അനിയനും വേണ്ടരില്ല പിന്നെ ഇമ്മേ തിന്നൂള്ളൂ രാത്രി.
ഉം ഉം ഉം
എന്തെങ്കിലും ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്സോ ഏയ്
തടി വരുന്നീന അതോ തടി കൊറക്കാണോ? തടി ഉണ്ടോ ഇല്ലേ അന്നെ ഞാൻ കണ്ടിട്ടില്ലല്ലോ
ഇല്ല
ഇഹ്
എനിക്ക് പിന്നെ ഇ പി സിയോടി എല്ലോണ്ടെയ്നി. അപ്പൊ രാത്രി അതി ഭക്ഷണം വല്ലാതെ പറ്റൂല അപ്പൊ ഞാനങ്ങനെ രാ ത്രി തിന്നാക്കണ് ഇബലൊക്കെ എന്താച്ചറീല.
ഓല് വെറുതെ തിന്നായിരിക്കായിരിക്കുംലേ
ആഹ് അനിയനൊന്നും വെറുതെ തിന്നാക്ക ഇ തടില്ലാതെ എല്ലും കോല
നല്ല കു കുട്ടികൾ ആഹ് അങ്ങനെ തന്നെ എന്റെ കുട്ടികളെ രണ്ടാമത്തതൊന്നും തടിയെന്നല്ല അത് തിന്നന്നല്ല വാരി കൊടുത്താലും തിന്നൂല അങ്ങനെ ഒരു സൈസാ
കേൾക്കൂല ഇബലൊന്നും
ഉം
ഞങ്ങള് രണ്ടാളും പിന്നിം ത ണ്ട് തടിയായിട്ട് ഞാനും മറ്റവന് തിരേയില്ലാത്. എല്ലൊക്ക പൊന്തിക്കാണ്ട്
ആഹ്
പിന്നെ
ഞാൻ പിന്നെ അങ്ങനെ ആയോണ്ട് തിന്നൂല്ല പിന്നെ
മ് ആഹ് രീട്ടോ, വിളിക്കണ്ട്
ന്ന ശരി
ഹലോ ന്ന ശരിട്ടോ
ആഹ്
ആഹ് എന്നാ ശരി അസലാംമു അലൈക്കും